ഹലോ
എന്തൊക്കെ സുഖാണോ
ആഹ സുഖാണ് സുഖാണ് അവിടെയോ
നല്ല സുഖം മഴയുണ്ടോ അവിടെ
മഴയുണ്ട് മഴയുണ്ട് ഇപ്പ മഴ പെയ്തേള്ളു നല്ല നല്ല മഴയായിരുന്നു അവിടെയോ
ഇവിടെ കൊറവാൺളോ
അല്ലേ ഓക്കെ ഓക്കെ കാപ്പിയൊക്കെ കുടിച്ചോ ആ ആ കാപ്പിയൊക്കെ കുടി ച്ചോ
എനിക്കിന്ന് നോമ്പാണെ നമുക്ക് നോമ്പ്ള്ള ദിവസാണ് ഇന്നെ പ്പം നോമ്പ് തുറക്കാൻ സമയാവുന്നേ ഒള്ളൂ രണ്ട് മണിക്കൂർ വെയ് റ്റെയ്യണം
ആണല്ലേ
അപ്പൊ ഫ്രീ ആയപ്പോ ഹ് ഫോൺ എടുത്താണ് ആഹ് യാത്രെയ്യാൻ ഇഷ്ട്ടാണോ എങ്ങോട്ടെങ്കിലും ആഹ നമുക്ക് യാത്രയെക്കുറിച്ച് സംസാരിക്കാലേ എവിടെയുള്ള അങ്ങനുള്ള സ്ഥലങ്ങൾ ഇഷ്ട്ടോ
ആ ബേസിക്കലി ഞാന് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ തന്നെ എന്റെ വീട്
താ
ഇടുക്കീല
ഇടുക്കി ഓ നല്ല മയ കിട്ടുന്ന സ്ഥലാ വെറുതെയല്ല മയ കിട്ടിയേല്ലേ ഇപ്പൊ
ആഹ് ഇവടത്തെ പ്രത്യേകത എന്ന് പറയുവാണെങ്കിൽ ആഹ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊരു മണിയൊക്കെ ക്കെയാന്നെങ്കിലും നല്ല മഞ്ഞും നല്ല തണുപ്പുവാണ്
ആഹ് നല്ലാ ഒരു
ആഹ് നല്ലൊരു ക്ലൈമറ്റാണ് ആഹ് അതെ
ആഹ് മഞ്ഞു അങ്ങനൊള്ള നല്ല രസണ്ടാവുല്ലേ ഇപ്പൊ ഈ ഒരു തണുപ്പ്ള്ള
ആഹ് ഭയ് ഭയങ്കര തണ്പ്പാ ആഹ് എന്ത് വേനൽക്കാലവാ വേനൽക്കാലവാണെങ്കിലും രാത്രി ഇവിടെ ഭയങ്കര തണ്പ്പാ ആറു മണി തൊട്ട് വെളുപ്പിന് നാല് മണി വരെ അല്ലെങ്കി അഞ്ച് മണി വരെ നല്ല തണുപ്പാ
അയ് ശെരി വെയിലിണ്ടാ വെയിലിപ്പ തീരെ കൊറവായിരിക്കുംല്ലേ അയ്
ആഹ് വെയ് വെയില് കൊറവ് ആഹ് വെയില് കൊറവാ ജൂൺ മാസവല്ലേ സോ ആഹ് വെയില് കൊറവാ
ആഹ് ജൂൺ ജൂലൈ നോക്കേ വേണ്ടല്ലേ മയ അല്ലാ വെയില് നോക്കണ്ടല്ലേ സൂര്യൻ റെസ്റ്റായിരിക്കും
ഇവടെ റെസ്റ്റാ
ഫുഡ് കഴിക്കൻണ്ടാ ഭക്ഷണം കഴിക്കൻണ്ടാ ആഹ് സൗണ്ട് കേക്കൻണ്ട് അങ്ങനെ വേറെ എവിടേക്കാ പോക്ക് ഇങ്ങക്ക് പിന്നധികോം വനോ അങ്ങനത്തൊന്നും കാണാന് താല്പര്യണ്ടാവൂലാലോ
ഇല്ല ഞങ്ങള് ആഹ് ഞങ്ങള് ആ ഒരു വല്ല്യൊരു രണ്ട് മൂന്ന് മലയുടെ എടയ്ക്കാ ഞങ്ങള് അപ്പോം
അയിന്റെ ചോട്ടിലാ അയ്ന്റെ തായേ വര്ആ
ആഹ് ഏതേലൊക്കെ സ്ഥലത്തിലോട്ട് പോണമെങ്കിലും ഇവിടെയൊക്കേ ഏതേലൊക്കെയൊരു മല കേറിയാ പോരെ
അതെ മൊത്തം കാണാൻ പറ്റൂല്ലേ
ആഹ് ഫുള്ള് കാണാൻ പറ്റും
റോഡൊക്കെ ഇണ്ടാല്ലേ
ആഹ് ഒണ്ടൊണ്ടുണ്ട് ഇവ് ഇത് അടിമാലീ കുമളി ദേശീയപാതയാ ആഹ് കുമ്മളി സൈഡാ
ആഹ് അറിയില്ല സ്ഥലറിയില്ല ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ലേ ഇടുക്കിതുവരെ വരാത്തൊരു സ്ഥലാ ബാക്കി അധികാ സ്ഥലങ്ങൾ ഞാൻ പോയിട്ടുണ്ട് ജില്ലകള്ള്
ഒരിക്കല് അന്നെ നിങ്ങള് ഇടുക്കീൽ
ആഹ് പത്തനംതിട്ട ഇടുക്കിലൊന്ന് ഞാൻ വന്നട്ടില്ല
ആഹ് എവിടെയാ സലം
ഞമ്മളത് നാദാപുരം കോഴിക്കോട് ജില്ലേല്
ആഹാഹാ
കേട്ടിണ്ടാവൂല്ലേ വടകര അവിടന്നിങ്ങോട്ട് പോരണം ഒരു ഇരുവത് ത്തഞ്ച് കിലോമീറ്റർ ഇപ്പറത്താണ്
ആഹ് ആഹ് ഓക്കെ ഓക്കെ എൻ്റൊരു കസിൻ കോഴിക്കോടൊണ്ട് കറക്റ്റ് സ്ഥല എവിടേന്നെനിക്കറിഞ്ഞൂടാ
ആഹ് എവിടെയാ സ്ഥലോ ഉം ഏകദേശം
എനിക്ക് അറിയത്തില്ല അങ്ങനെ അറിയത്തില്ല ഞാന് നോക്കീട്ട് പറയാം
ആഹ് ആഹ്
ഉം
പിന്നെ
എന്തേങ്കലും വർക്ക് ആണോ വർക്ക് ചെയ്യുവാണോ
ആഹ ഞാൻ മാഷാണ് സ്കൂള് ഇന്ന് ലീവ് അല്ലേ അപ്പൊ ഫ്രീ ആയതാ അല്ലെങ്കില് ഫുള്ള് സ്കൂള് വർക്കും ജോലി ഭാരം തന്നൊയായിരിക്കും രാവിലെ മുതൽ രാത്രി വരെ രാത്രി പിന്നെ കൊറച്ച് സമാധാനാവും
ഏതാ സബ്ജക്റ്റ്
ഇംഗ്ലീഷ് അറബി ഒക്കെ എടുക്കും
ഓക്കേ ഓക്കേ
ആഹ നിങ്ങളെന്താ പരിപാടി
ഞാൻ പഠിക്കുവാ
ആ ഏതാ
നേഴ്സിങ്
നെഴ്സിങ്ങോ ഓ നല്ല പരിപാടി ല്ലേ
ആഹ
ആഹ എത്രയായിപ്പോ
ഞാന് വ ഫസ്റ്റ്ഇയറാ
ആഹ
സ്റ്റഡി ലീവിന് വന്നേക്കുവാ നെസ്റ്റ് വന്ന് എക്സാം ഉണ്ടേ
അ ശരി
അപ്പം അതിനന് മുമ്പേ പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് എക്സ ലീവ് കിട്ടത്തില്ല
ആ അപ്പൊ യാത്രയൊന്നും പോവാൻ പറ്റൂല പഠനത്തിലായിരിക്കുംല്ലെ
ആഹ
എനിക്കിങ്ങനെ വെറുതെ നിക്കാൻ ഇഷ്ടല്ല എനക്ക് ഒന്നെങ്കില് എന്താ യാത്ര ചെയ്തോണ്ട് ക്കണം ഞാനിപ്പം തന്നെ ഒരു ഫ്രണ്ടിനെ വിളിച്ച ച്ചോക്കി എവിടെ പോവാൻ പറ്റുവോ ഓനിക്ക് ടൈം ഇല്ലോലൊ വണ്ടിക്കും കംപ്ലൈന്റാ പറഞ് അപ്പോ ഞാൻ എന്തെയ്തു ഫോൺ എടുത്ത് ഇങ്ങനെ ആർരെങ്കി വിളിക്ക
ആഹ നാട്ടില് ഉള്ള സമയത്ത് പോകും
ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എപ്പോ എങ്കിലോ
ഞാൻ അങ്ങോട്ട് ആ സൈഡിലോട്ടൊന്നും വന്നിട്ടില്ല ഞാൻ ഇല്ലില്ല അങ്ങോട്ട് വന്നിട്ടേ ഇല്ല
ഇല്ലലെ യാത്രയുമ്പം നമുക്കൊരു സമാധാനം കിട്ടൂലേ ഒര് സന്തോഷം ഷല്ലേ യാത്ര സമയം അങ്ങനെ പോയി കിട്ടും പിന്നിങ്ങനെ കൊറേ പരിചയപ്പെടാൻ പറ്റുവല്ലോ സ്ഥലങ്ങളും
അതെ അതെ
അ നല്ലൊരു പരിചയം ഉണ്ടാവും എല്ലാ ഇതിനെ പറ്റിട്ടും വെറുതെ ഇങ്ങനെ നിക്കുന്നക്കാളും നല്ലേ ആൾക്കാരെ കാണാ പരിചയപ്പെടാം
ഉം എവിടെയൊക്കെ പോയിട്ടുണ്ട്
ഇപ്പൊ എങ്ങനെ പറയാ കുറെ പോയിട്ടുണ്ട് യാത്ര പോവാൻ പൂതിയായിട്ട് ദുബായി വരെ പോയിട്ടുണ്ട് ഞാൻ
ആഹ ആ
അങ്ങനെ ഒരു രസല്ലേ അതെ പിന്നെന്താ
പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ
ഏറ്റവും നല്ല സ്ഥലംന്ന് പറഞ്ഞ ബി എന്താ കടൽത്തീരം അങ്ങനത്തെ സ്ഥലത്ത് ആയിരിക്കുംല്ലെ നിങ്ങക്ക് ഇല്ലാത്ത മേഖല അല്ലേ
ആ ഞങ്ങക്ക് ആ ബീച്ചില്ല എയർപോർട്ടില്ല
പോട്ടില്ലലെ
ആ റെയിൽവേ സ്റ്റേഷൻ ഇല്ല
ആഹ കൊറെ ഇല്ലാത്തടങ്ങളാ കൂടുതലുളേ
ആ
ഏതാലും വാ നമ്മക്ക് നാട്ടിലേക്കൊക്കെ വാ ഇതൊക്കെ കാണാനും
ആഹ് എടക്ക് വരാം
കൂടുതൽ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് എന്താ വെറൈറ്റി അല്ല വ്യത്യസ്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണണെങ്കിൽ ല് നമ്മളെ നാട്ടിലല്ലേ ണ്ടാവ
ആഹ് അതെ അതെ
മറ്റേത് എന്താ പറയാ ഇപ്പൊ ഒരു കുന്ന് കണ്ടാല് മിക്കവാറും അടുത്ത കുന്നും ഒരേ ഒരു ഷേപ്പല്ല ഇണ്ടാവാ ചെറിയൊരു ഒരു രൂപമാറ്റം ഉണ്ടാവുന്നല്ലാതെ കാണുന്നൊക്കെ ഒരേപോലെ ഇണ്ടാവൂലേ പക്ഷെ നമ്മളത് വേറെ വേ എന്താ വ്യത്യസ്ത ആയിരിക്കും കാര്യങ്ങള് ള്ളത്
ആഹ്
സ്ഥലങ്ങള് മാറ്റേണ്ടാവും
ആ
ഈ വയനാട്ടിലെല്ലാം ചുരം കഴിഞ്ഞാൽ പിന്നെ സദാ പോലെയുള്ള സ്ഥ സ്ഥലങ്ങളല്ലേ സെയിം റോഡ് അല്ലേ വരുന്നെ കൊറെ തോട്ടങ്ങളുണ്ട് ന്നല്ലാതെ മൈസൂരോക്കെ പോയി നിങ്ങള്
ആ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് സ്കൂളിന് ട്രിപ്പ് പോയി ടൂർ പോയപ്പോളെ
അതെയ നിങ്ങൾ എവിടെ കോളേജ് എവിടെ വരുന്നേ
ആ ബാംഗ്ലൂരിന്റെ തുടക്കം എലക്ട്രോണിക് സിറ്റി
മ ആ ആ അങ്ങോട്ടല്ലേ
ആ
ആ കയ്യാനായാ
ഇല്ല ഫ ഫസ്റ്റ് ഇയർ
ആ എത്രയാ നാല് വർഷ ഉണ്ടാവാ നാലര ല്ലേ ആ ആ
പിന്നെ ഈ കോളേജിലോട്ട് പോകുമ്പോളും അത്യാവശ്യം നല്ലൊരു സ്ഥലവാ കാരണം ഞങ്ങടെ കുമ്മളീയുടെ തൊട്ട് അടുത്ത തൊട്ട് ബോർഡർ ആണ് ആ തമിഴ്നാട് അപ്പം കുമ്പളീന്ന് തഴോട്ട ട്ട് തമിഴ്നാട് നിന്നും പോകാൻ വേണ്ടി ഒരു പതിനേഴ് കിലോമീറ്റർ ഉണ്ട്
അപ്പൊ മൊത്തര് ഊ എന്താ പറയാ ഉള്ള്ന്നുള്ള കളിയാല്ലേ പ്രകൃതിയോടെ ഇണങ്ങിയിട്ട്
ആ ഞങ്ങള് ഫുള്ള് ഫുള്ള്
ആ ആയിശരി അങ്ങനത്തെ കോളേജ്ന്ന മിക്കവാറും അങ്ങനെത്തെ സ്ഥലത്താ ഉണ്ടാവലെ കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളില് അല്ലെ മറ്റേ ടൗൺന്താ ഈ ടൗൺ ണ് അതേപോലെ പട്ടണങ്ങളിലൊന്നും ഇത് ഉണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ കോളേജുകള്
ഇല്ല ഇല്ല ഇവിടെ വേറരു സ്കൂളുണ്ടെ ആ സ്കൂള് ഫുള്ള് കാടിന്റെ അകത്താ ആഹ് തേക്കടി എന്ന് കേ
ഓ തേക്കടി വേണ്ട അപകടം നടന്നല്ലേ ബോട്ട്
ആഹ് ബോട്ടിന്റെ അത് തന്നെ അത് തന്നെ
നാലഞ്ച് കൊല്ലായില്ലല്ലേ ഇപ്പൊ നടന്നിട്ട് ആ കൂടുതലായില്ലേ ആ നമ്മളറിയും കാരണം വാർത്ത വരുന്നല്ലേ മെയിൻ ഇതല്ലേ വരുന്നേ പ്രധാനപ്പെട്ട അപകടല്ലേ ഒരാൾ മരിച്ച് കഴിഞ്ഞ സങ്കടല്ലേ
ആ അതെ
അവിടെക്കെയാണ് വരുന്നേ
ആഹ് അവ അതിന്റെ തൊട്ടടുത്ത് തന്നെയാ അവിടന്നൊരു ഏഹ് ഒമ്പത് കിലോമീ
ഉണ്ടാവൂലേ പരിപാടി ഉണ്ടാവൂലേ ആഹ് ശരി പോയിട്ടുണ്ട അവിടാ ബോട്ടിലൊക്കെ പോയിനാ
ആഹ് ഉണ്ടണ്ട്ണ്ട് അടുത്തല്ലേ ആഹ്
അങ്ങോട്ടല്ല പത്തനംതിട്ട ആ ഏരിയല്ലേ
ഗവി പത്തംതിട്ട അത് ഞങ്ങളടെ ഇവിടുന്ന് ഷോർട്ട് കട്ട് വഴിണ്ട് പക്ഷേ അതിലക്കൂടെ കെ എസ് ആർ ടി സിയും എന്തുവാ പ്രൈവറ്റ് ബസ്സ് ഏഹ് പ്രൈവറ്റ് അല്ല
ആഹ്
അല്ലാത്ത വണ്ടികൾ മാത്രമേ കയറ്റി വിടത്തുള്ളൂ ബൈക്കേഴ്സിന് അലോഡ് അല്ല പിന്നെ ഇല്ല ബൈക്ക് അതിലെ കൂടെ വിടിയേല്ല
ആഹ് അത് കാടല്ലേ കാ അത് കാ കാടല്ലേ അത്
ആഹ് കാടായോണ്ടല്ലേ
ആഹ്
ഫുള്ള് മേലല്ലേല്ലേ എത്രയോ ദൂ മേലോട്ടല്ല ഇത് വരുന്നത് ഗവിയെല്ലാം
ആഹ് അതെ അതെ അതെ അതെ ആഹ് ഭയങ്കര ഹൈറ്റാ
ആം
ഒരു സിനിമ ഉണ്ടല്ലോ ഗവിന്റെ ഉള്ളലെ ഞാനെ കൊറെ കണ്ടിട്ട് പോ അങ്ങനെ ആലോയിച്ച് പോണം പോണംന്ന് കുറേ വിചാരിച്ച് ക്ഷെ പറ്റിയ ഒരു ആൾക്കാര കിട്ടുന്നില്ല പോവാൻ പറ്റിയ പക്ഷെ ബേണ്ട ബൈക്കും പറ്റൂലാലോ കെ എസ് ആർ ടിസിയിലും പോണ്ടേ
ആ ബൈക്ക് പറ്റൂല ബൈക്ക് അയിലെക്കൂടെ വിടെല
കെ എസ് ആർ ടി സിക്ക് നല്ലൊരു കാര്യയിരിക്കുംല്ലേ റൂട്ട് കിട്ടുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട അങ്ങോട്ട് ഗവില്
ആഹ് പോയിട്ടുണ്ട്
ആഹ് കുറെ സ്ഥലങ്ങളുണ്ടല്ലെ ഗവി തന്നെ കാണാൻ പറ്റിയ ആഹ് എന്നാല് ശരിയല്ലേ സുഖല്ലല്ലേ എന്നാ പിന്നെ വിളിക്കല്ലേ ആഹ് ശരി